ഹലോ
കേൾക്കാവോ
ആ ഇപ്പ കേക്കുന്നോണ്ട്
ആ നമുക്ക് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സംസാരിച്ചാലോ
ആഅതെ സംസാരിക്കാം
മ് മ് ഇപ്പം അ സമൂഹത്തില് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭയങ്കരെ കൂടുതലാണല്ലോ എന്താ തോന്നുന്നെ
എന്തോ
എന്താ തോന്നുന്നേ എന്താ അഭിപ്രായം
ആ അത് നമുക്ക് ഭൂമിക്കും നമ്മള് തന്നെ നമുക്ക് കുഴിഒഴു കുഴി കുഴിക്കുന്ന പോലല്ലേ പ്ലാസ്റ്റിക് ഉപയോഗം അത് ഭൂമിക്കും ബാരാണ് നമ്മുക്കും പ്രശ്നവാണ് പക്ഷെ അത് കൊറെക്കെ ആൾക്കാര് തീന്വാ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ കൊറെേ ആൾക്കാര് അതൊന്നും കാര്യാക്കുന്നില്ല വേസ്റ്റ് ചെയ്ത് മ്മൾ കാണാറില്ലേ കൂമ്പാരങ്ങൾ കൂടി. കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ
അതെ, അതെ, പലെട്ത്ത് പോകുമ്പോഴേ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വലിച്ച്. കൂട്ടിയിട്ടേ. എന്നതും റോഡ് സൈഡിലൊക്കെ, ഇപ്പം.
ഇപ്പെന്നും പ്രശ്നം നൊന്നുല്ല ആൾക്കാര് അതൊന്നും ഇതാക്ക്ണില്ല ന്നാ.. ഇതില് ഇതാക്കുന്ന കുറെച്ചാൾക്കാരുണ്ട് പക്ഷെ എല്ലാരും ഒന്നും ശ്രദ്ധിക്കില്ല.
ആ അതെ ഇപ്പൊ നമ്മള് പ്ളാസ്റ്റിം... സ്റ്റിക്ക് ഇടാൻപറ്റൃ കൂടാരം പോൽത്തെ സംഭവം ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ഇടാതെ റോഡിലൊക്കെ ആം റോഡിലൊക്കെ ഒരുപാട് വലിച്ച്. എറിയുന്നതാണ് അതേപോലൊണെങ്കിൽ നമ്മളിപ്പോ ബീച്ചിലൊക്കെ പോകുമ്പേ അവടെ വെള്ളത്തിലേയെക്കെ ഇങ്ങനെ കുടിച്ചിട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണാം ഇപ്പം. അതിലെ ജീവികൾക്കും എല്ലാത്തിനും ബാധിക്കത്തി എല്ലാത്തിനും ദോഷം.
അതെ എല്ലാത്തിനും ജീവിതങ്ങൾ നമ്മുക്ക് നമ്മുക്കും ദോഷാണ്, പക്ഷെ അതൊന്നും ആരും, ചിന്തിക്കുന്നില്ല. കൂടാതെ നിപ്പെ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന പദ്ധതികളൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തിന്റെയക്കെ.
ആ... ആ അറിയാം അറിയാം അത് കളക് തിയാൻ വരാറുണ്ട്
ആഹ് പക്ഷെ? എന്നിട്ട് പോലും തിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഇത് കൂടുന്നുണ്ട് ആൾക്കാാര്. അതും കൊറച്ച് അവർക്ക് കൊടുക്കും പക്ഷെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അതും ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്കും കൊടുക്കെണം പൈസയും കൊടുക്കെണം അതെന്താ സംഭവന്നറിയില്ല.
അതെ അത് പ്ലാസ്റ്റിക് പിന്നെ കണ്ടിട്ടുള്ളരു കാര്യ യാണ്. ഇപ്പം നമ്മൾ വൺ ടൈം യൂ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ? ഈ മിനറൽ വാട്ടറെക്കെ വാങ്ങുമ്പോ അതൊക്കെ വീണ്ടും, വീണ്ടും. ഉപയോഗിക്കുക വീണ്ടും, വീണ്ടും, വെള്ളം കൊണ്ടെവാനൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ വൺണ്ടേ യൂസബിൾ ആയിട്ടുള്ള. സാധനല്ലേ അപ്പൊ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കും ആ ചൂടും ഒക്കായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഹെൽത്തിനൊക്കെ ഒരുപാട് ദോഷകരായ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെൊക്കെ സാധ്യതയുണ്ട്.
ഉണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ത്തിക്കുന്നത് എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലും ആളുകളത് ചെയ്യും അത് അതെന്റെ ഒരു ദോഷമാണ് നമുക്കത് എ സ്മെല്ല് പ്രശ്നാണ് അന്തരീക്ഷത്തിലുള്ള എല്ലാർക്കും അത് പ്രശ്നമാണ് പ്ലാസ്റ്റിക് ഇന് സ്മെല് പക്ഷെ റീ യൂസബിൾ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റും പക്ഷെ അതെന്നും ആരും അതിനെന്നും മെനക്കെടില്ല ആം മടിയാണ് എല്ലാത്തിനും കാരണം ഒരു പ്പമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റ് കൊട്ട ഉണ്ടായിട്ട് പോലും ആരും അയിനകത്ത് ടത്തില്ലെന്ന് അതാ മടിയാണ് മെയിൻ
അതിപ്പൊ പ്രോപ്പറായിട്ട്, എ ആളുകൾക്ക് അറിയാം. പ്രോപ്പറാ യിട്ട് എങ്ങനെയാണ് പ്ലാസ്റ്റിക്. നിർ്മാർജ്ജം ചെയ്യേണ്ടരുന്നെങ്കിൽ അവര് എന്താണ് കുട്ടിട്ട് കത്തിുകന്ന്ണെങ്കിൽ കൊണ്ടുപയി വലി ചെറിയുന്നു അത് മണ്ണി കിടന്ന് നശിക്കാത ഇങ്ങനെ കിടന്ന് കിടന്ന്.
കായലിലൊക്കെ വെസ്റ്റ്
ആ അത് ഒരിക്കലും അത് ഒരിക്കലും അത് നാശിക്കുന്നില്ല മണ്ണിന്റെ അടി കിടന്ന് എത്ര നാളാലും
സ്ഥലങ്ങളിലൊക്കെ കൂന് കൂട്ട കുപ്പിയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ എനിക്കടുത്തും ഉണ്ട് അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്കും വേസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് ചിക്കട്ട് എന്ത്വ ഇതേപോലെ കൊത്കിനെ കൂടുക ഡെങ്കിപ്പനി അസുഖങ്ങള് അതെ ക്കെ ഇപ്പൊ അസുഖങ്ങള്ടെ കൂമ്പാരണല്ലൊ ന്നാക് മഴ സമയം കുടെ ആയത് കൊണ്ട് അതെ അതെ
കൊതുക് മൊട്ടയിടാൻ പോലുള്ള അത്ങ്ങനെക്കൊള്ള ഓരോരൊ അസുഖങ്ങൾക്കും ഉം അങ്ങനെ ഓരോരൊ രോഗങ്ങൾക്കും കർണ പിന്നീട് ഈ പ്ലാസ്റ്റിക് ക്കെ ഒന്നുകി റിയൂസബ്ൾ ചെയ്യണം അല്ലെങ്കി
ഉം എടക്ക് എടക്ക് വച്ച്ട്ട് എന്തോ ഒര് നിയമവും കാര്യങ്ങളൊ ക്കെ വന്ന സമയത്തിങ്ങനെ ഞമ്മക്ക് കടകളിലൊന്നും പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പൊ കൊറഷ് കഴിഞ്ഞപ്പൾത്തേക്കെന്താ അതിന് ഒന്നുല്ല പഴെപടിയായി പ്ലാസ്റ്റിക് കവറിന്റെ ഉപയോഗം ന്താ വിക്ക്ന്ന ആൾക്കാര് വിക്കുന്നുണ്ട് വല്യ സുഖ സൂപ്പർമാർക്കറ്റ്ലൊക്കെ പോവുമ്പൊ അവടെ ഇല്ല അവിടെ കിട്ടത്തില്ല നമ്മള് അങ്ങോട്ട് കൊണ്ട്വല്ലണം അല്ലെങ്കി അവര്തരുന്ന തുണിക്കവറായിരിക്കണം പക്ഷെ അല്ലാതെ കുഞ്ഞു കുഞ്ഞു കള നമ്മക്ക് പ്ലാസ്റ്റികിന്റെ ഇത് തന്നെ തരുന്നത് അവര്
എനിക്കോന്ന്ന്നു പൂർണ്ണായിട്ടും പ്ലാസ്റ്റിക്കവറ് എത്രൊ മില്ലിമീറ്റ്റികൊ കൊറവുള്ള പ്ലാസ്റ്റിക്ക് അങ്ങനെ അമ്പത് പയ്സ പ്ലാസി അമ്പത് പൈസ കവറ് അങ്ങനത്തെ ലൈറ്റ്തായിട്ടുള്ള പ്ലാസ്റ്റികല്ലെ നിരോധിച്ചത്
അങ കവറ്കള് ആഹ് അത് തന്നെ അത് തന്നെ എങ്കിപ്പോലും അത് അതുണ്ട് കടകളിലൊക്കെ ഇപ്പഴും വിക്ക്ന്നുണ്ട് സാധനങ്ങള്ടെ കൂടെ കൊടുക്കുന്നുണ്ട് അല്ലാ പറഞ്ഞത്
എങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കൊറേട്ത്ത് പേപ്പർ കവറൊക്കെ ആക്കിയെന്ന് തോന്ന്ന്നല്ലെ പേപ്പർ തുണിക്ക
ആഹ് ചെലരത് അതാ ചെ കൊറേക്കെ ആൾക്കാര് കൊറേക്കെ അതന്സരിച്ച് പൊ ജീവിക്കുന്നുണ്ട് കൊറേ ആൾക്കാര് പഴെപടി അതേപോലന്നെ പോക്ണ്ണ്ട് അങ്ങനെക്കാണ്
ക്കാൽതേദ് തൊൻ ഏഹ് നമ്മളെ കടയിലൊക്കെ ഇപ്പ സുബിയ പോലെള്ളട്ത്തൊക്കെ ചെന്നാ നമ്മള് എക്സ്ട്രാ പേ ചെയ്ത് പേപ്പർ കവർ അതൊക്കെ വാങ്ങണം
ആഹ് അത് അത് പിന്നെം കൊഴപ്പല്ല നല്ലൊരു കാര്യ പേപ്പർ കവറും തുണി കവറൊക്കെ പക്ഷെ പ്ലാസ്റ്റിക്
ഉം ഉം അതെപോലെ സ്ടോയൊക്ക സ്ട്രോ ആക്കി
ആഹ് പേപ്പർസ്
പിൻ പിന്നെ എന്താണ് അവ്ടെ ക്കങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയാറുണ്ടൊ? റോട്ടിലൊക്കെ
ഇവിടൊക്ക ഉണ്ട് പക്ഷെ നമ്മളിപ്പ മറ്റേ പറഞ്ഞ പദ്ധതി ണ്ടല്ലൊ ആൾക്ക മറ്റേ നമ്മളെ വീട് എട്ക്ക്ന്ന അങ്ങന വീ വന്ന് ആൾക്കാറ് പഞ്ചായത്ത്ന്നൊക്കെ വന്ന് എട്ക്കാറുണ്ട് പിന്നെ വഴിയരികിലൊക്കെ അവടെ ഇവടെയൊക്കായിട്ടുണ്ട് ല് മറ്റൊരു ബോക്സ് വച്ചിട്ടുണ്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിനകത്തിടാനായിട്ട് അങ്ങനെയൊക്കെ കൊറേക്കെ അങ്ങനെ പോവുന്നുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നാലൊക്കെ അവിടെക്കെങ്ങനെ വ ചെറിയൊര് ആൾക്കാണോ കൊറേ ആള് ക്കാരി ഫുഡ് കഴിച്ചിട്ടിങ്ങനെ എറിയുക ഇപ്പം പോലെ വേസ്റ്റ് ബക്കറ്റ് അട്ത്തിരുന്നാ പോലും ഇങ്ങനെ ചെയ്യില്ല പിന്നാ നമ്മള് ഹോസ്പിറ്റ്ലൊക്കെ ചെല്ല്ന്ന സമയത്ത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ല്ന്ന സമയത്ത് ഫുഡ് വേസ്റ്റിന് ഒരു ബാസ്കറ്റ് ഉണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു വേറെന്നമുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ എല്ലായിടത്തും വരാമെങ്കില് കുറച്ചു കൂടെ എായിക്ക
ശരിയാണ്
ഫുഡിനാ തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇത് കവറ് എന്തോ
ആ ഇവിടെയൊക്കെ ഞാൻ തോന്നുന്നു ഇങ്ങനെ പ്രാർത്ിക്ക പുറ രാജ്യത്തൊക്കെ ഈ പറഞ്ഞോ ഓരോുംസ്ാന ഫുടീ ഒരെണ്ണം
ആ അവിടെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അവിടെ നമ്മടെ എന്ത് ചെയ്തലും ആളുകൾ ചെയ്യത്തോന്നില്ല ആളുകൾ പേടിച്ച് ചെയ്യത്തില്ല ഒരു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിയമത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ആളുകൾക് ഒരു ഭായോവില്ലാതെ ക്ക ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യക്കകത് പ്പെയിന്എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾക്കൊരു ഭയവില്ല അതാണ് കാരണം
നിയമങ്ങൾ പേരിന് മാത്രേ ഉള്ളെന്ന് തോന്നുന്നു കൊറച്ചും കൂടി അത് ശക്തമാക്കിയത് നടപ്പാക്കിക്കെ വേണം തോന്നുന്നു
ആ അതെ അതെ
പൊറം രാജ്യത്തക്കെ പോലുള്ള ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നാ നടപ്പാ ഇടെ ചിലല് കുറയും കൂടി ആൾക്കാര് കൃത്യം എല്ലാം ചെയ്യുന്നു
അവർക്ക് പേടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഫൈൻ ഫൈൻ കൂടാതെ തന്നെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽല്ലേ ഇങ്ങനെക്കെ വിളിച്ചു പോലീസില് ഇതാക്ക അപ്പ അത് അവിടെ അങ്ങനൊന്നല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യ- - കാര്യങ്ങളാണെ പോലും അവർക്ക്ത് വലിയ പ്രശ്നമാണ് അതോണ്ട് അവരൊക്കെ നീറ്റാണ് പിന്നെ കൊറെ രാജ്യങ്ങളുണ്ട് നല്ല നീറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഇവിടത്തെ അപേക്ഷിച്ച് പിന്നെ കേരളം വിട്ട് പോകുമ്പം അതിനെ കട്ടിയില്
ആ ആണാണ് നോർത്തിലേക്കൊക്കെ പോകുമ്പോ അതിലും വലിയ വല്യ നോർത്തിലേക്കൊക്കെ പോകുമ്പോ ആ ഭയങ്കര ഭയങ്കര താണ് അത് നമ്മളെ നോർത്തിലെ
ആ പറഞ്ഞോ
ആ അല്ല പറഞ്ഞോ പറഞ്ഞോ
ആ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പട്ടികൾ നടക്കത്തില്ലേ അതേപോലെയാണ് പുറത്ത് പശുക്കളൊക്കെ നടക്കുന്നത് ഓരോരോ സ്ഥലത്ത് അപ്പൊ ഈ ഫുഡ്‌ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇങ്ങനെ റോഡ് അരികി ഇടുമ്പോ അതിട്ടങ്ങൾ അതൊക്കെ കഴിക്കുക നടക്കുക ഇതൊക്കെയല്ലേ നടക്കുന്നത് ആ അത് അവിടെ കൊണ്ട് ഇടുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് എല്ലാ വേസ്റ്റ് പിന്നെ ചിലരു തുണികളൊക്കെ കൊണ്ട് റോഡരികെ ഇടുക ഇങ്ങനൊക്കെ അല്ലേ
ഇപ്പ നോർത്തിലെക്കുള്ള ട്രെയിനിലൊക്കെ കേയറി തന്നെ ട്രെയിൻ ഫുള്ള് സീറ്റിന്റെറ അടി ഫുള്ള് കുടിച്ച കുപ്പികള് യൂസ് ചെയ്ത് കുൂപ്പ അതൊന്നും ഡസ്റ്റ്ബിിനില ഒന്നും ഇടാതെ അതൊക്കെ ഇട്ടിട്ട ഫുൾ കാല് ചവിട്ടാ പോലെ വയ്യാ അവിടെ ഇവിടെ എല്ലാ പ്ലാസ് റ് കവറുകള് കഴിച്ച ഫുഡിന്റെ കവറുകള്
ഫുഡ് വേസ്റ്റ് ഫുഡിന്റെ എന്താ കവറുകളാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നു. പോരുന്നത് ഫുഡിന്റെ ഇപ്പൊ കുറേ ഇപ്പറഞ്ഞ പോലെ ഡ്രസ്സ് കടകളിലൊക്കെ മിക്കിയതും മറ്റേ പേപ്പർ കവർ ആക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഫുഡ് ഫുഡിന്റെ പാക്കിംഗാണ് കൂടുതലും പ്ലാസ്റ്റിക് ക്കോറിൽ വരുന്നത്.
ആ അതെ അതെ ഫുഡിന്റെ സ്നാക്സിന്റെ അതേപോലെ പലതരം സ്നാക്സുകളും അല്ല അതൊക്കെയാണ് പ്ലാസ്റ്റിക് ഇതക്കെ നല്ലതോ
ഉം പിന്നെ നമ്മള് പാഴ്സൽ മേടിക്കത്തില്ലേ കടകളിൽ നിന്ന് പാഴ്സലുകള് മേടിക്കുമ്പോഴും കിട്ടാറുണ്ട്.
അതെ ഇതൊക്കെ എനിക്കു തോന്നുന്നു ക്കാരൊക്കെ ഉണ്ടെങ്കി റെയിൽവേ സ്‌റ്റേഷൻ പോലുള്ള പരിസരത്തന്ന് ഇങ്ങനെ പ്ലാസ് അത്രത്തോളം ആൾക്കാര് വരുന്നതും അത്രത്തോളം രോഗ ഉണ്ടാക്കാൻ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ങ്ങള് ആണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ അപ്പ അവിടെ കൊറേം കൂടി പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ നീറ്റ്നെസ്സോടുകൂടി നോക്കാൻ ശ്രമിക്കണം
അതെ ആന്ന്.
എന്താ തോന്നുന്നത്.
ഹലോ കട്ടായോ ഹലോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ.
കട്ടായി പോവുന്നൂന്ന് തോന്നുന്നു.
ഇല്ല ഇല്ല കട്ടാവുന്നില്ല.
ആന്നോ. ആ ആ
അതേപോലെ കുറച്ചു കൂടി പ്ലാസ്റ്റിക് നിർമ്മാർ്ജന എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ കുറച്ചു കൂടി എന്താ ബാസ് വേസ്റ്റിടാനുള്ള ഡസ്റ്റ്ബിൻ ബാസ്കറ്റുകൾ അതൊക്കെ വെച്ചാല് കെറെയും കൂടി ഓരോടത്തും
അല്ല ഓൾറെഡി ഉണ്ട് താനും. പിന്നെ ആൾക്കാരോട് വൃത്തിയാക്കാനും ഉണ്ട്. ആ അതേപോലെ ഈ റെയിൽ പാളങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ. കൊറേ വേസ്റ്റുകള് ച്ച് എന്തോ കുപ്പി കള് ഫുഡിൻ്റെ കവറുകള് കൊറേ അതൊക്കെ ചെയ്യാൻ പിന്നെ ആ ജോലി ചെയ്യാൻ പിന്നെ എസ്ട്രാ ആൾക്കാ ർ അവിടെ നിക്കണം. അതൊക്കെ ചെയ്യാൻ. നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാ അവർക്ക് ആ അതു ഒഴിവാക്കാം അല്ലെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാ. ഇത് എടുത്തെറിയാ പുറത്തോട്ട് അതിപ്പോ ബസ് ഇരുന്നാലും എടുത്ത് എറിയുമ്പോ പുറത്ത് പുറത്ത് തു പോന്ന വാഹനങ്ങളിൽ ചെന്ന് ആളുകളുടെ മുഖത്തടിക്ക ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്
അതണ്ട് ഓരോരുത്തരീന്നും മാറ്റം വരാണ് ഓരോരു
അതാ ഒരാളോ ഒന്നോ രണ്ടാളോ മൂന്നാളോ വിചാരിച്ചന്ന് പറഞ്ഞ് ഒന്നും സം